ആഹ് ക്കേ എന്തൊക്കെയുണ്ട് എന്നിട്ട് നല്ല വിശേഷം മാങ്ങക്കെ മാങ്ങക്കെ കഴിഞ്ഞോ അവിടുത്തെ?
ആഹ് മഴ കഴിഞ്ഞു മഴ ഇപ്പം തോർന്ന് നിക്കെയാണ്
തോർന്നോ മാങ്ങക്ക വീഗ്ഗാർ വീഴാറുണ്ടോ
ഇബ്ടെ മാ ങ്ങയില്ല എനിക്കും മാങ്ങയില്ല ഇവടെ എന്റെ വീട്ടില് ഇല്ല മാങ്ങേയില്ല ചക്കേയില്ല ഒന്നും ഇല്ല ആഹ് എന്റ വീ ട്ടിലുണ്ട് എന്റ സ്വന്തം വീട്ടിലും ഒണ്ട് അമ്മായിയമ്മടെ ഇടിക്കലും ഒണ്ട് ഞങ്ങള അവിടെന്ന് പോയാണ് കൊണ്ട് വരുന്നത്
ആഹ് മാങ്ങ ഒക്ക കഴിഞ്ഞ കാലായി തൊടങ്ങീയിട്ടുണ്ടല്ലോ മാങ്ങേ ച കേക്കാം പ്ലാവ്മൻ ചക്കക്കേക്ക പ്ലാവ്മെന്ന് അങ്ങനെ ചാട്ആ ണ് ആർക്കും വീഴാണ്. നമ്മള നമ്മള വീട്ടിലുല്ല ട്ടോ നമ്മള വീട്ടിലും ഇല്ല മാങ്ങേ ചാക്കേംന്നു നമ്മള വീ ട്ടിലില്ല തേങ്ങണ്ട് തെങ്ങക്കണ്ട് ത നാളികേരം
ല്ല വേവിക്കാനേ മഴ പെയ്തു കഴിഞ്ഞാല് ചക്കക്കൊരൂട്ട് ഇതില്ല
ടേസ്റ്റ് ഇല്ല്യല്ലേ
ഉം ഉം ഉം ഉം ഉം ദേ എന്റെ പ്രെ ഞങ്ങള ഞാനിരിക്കുന്നേന്റ ഫ്രണ്ടില് ഇഷ് ട്ടം പോല ഉണ്ട്. ദാണ്ട റോഡില് ഇങ്ങനെ പടുക്കോ, പടുക്കോ എന്നും പറഞ്ഞ് വീഴണ്ട്. ഇവിടെ ന്തോര ആയ അളിഞ്ഞ് കെട ക്കണവിടെല്ലാം.
അതെ ന്താറിയോ, കൊത്ക് നല്ലോണം ഉണ്ടാവും. നിങ്ങള വീട്ടിൽ കൊതുക് ഉണ്ടോ? ഇവടെ നല്ല കൊതുകാ.
ഹേ, ഹേ ഞങ്ങള് ഗുഡ് നൈറ്റും വാങ്ങി, വേറൊരു കുന്തിരിക്കം, പോലൊരു സാദനവും വാങ്ങ വാങ്ങിയിട്ടുണ്ട് ര ണ്ടും കത്തിച്ച് വക്കും. ഞാനും വാതില് തൊറന്ന് ഇടാറെ ഇല്ല റോഡ്
ആഹ്, അഞ്, അഞ്ച് മണീന്റ ശേഷം വാതി തില് തൊറന്ന് ഇട്ടാ കൊതുക് ഫുള്ള് അകത്ത് കേറും, പിന്ന, അട് അകത്ത് പിന്ന എന്താറിയോ അടുക്കള ഭാഗത്ത് ഗ്രില്ല് ഇട്ട തോണ്ട് അതി ന്റെ ഉള്ളു കൂടേം കയറും അ അതാണ് പ്രശ്നം. കു എന്നാലും വാതില് അട ച്ചാലും കുറെ ശമനാട്ടോ? ഭയങ്കര കൊതുകാ അപ്പം.
ആഹ്, നെറ്റ് അടിച്ചാല് കേറൂല അധികം.
നെറ്റ് അടിച്ച പക്ഷെ, ഗ്രില്ലായിട്ടേ നെറ്റ് അടിച്ചിട്ടില്ല കമ്പിന്റെ ഗ്രില്ലായിട്ടെ. നെറ്റടിക്കാ നെറ്റടിക്കാണെങ്കി കയറൂല ഇന്നാലും ചെറിയൊരു ഓട്ട ഉണ്ടെങ്കില്
സാധനം കിട്ടുല്ലോ, പച്ചക്കളറിലെ ഒരു സാധനം വലിച്ചു കെട്ടുന്നേ
ആഹ്, അത് കിട്ടും.
ആഹ്, അത് ആഹ് ഗ്രില്ലേലോട്ട് ഇങ്ങനെ ഇട്ട് ചെയ്താ മതി.
പക്ഷെ, വാതില് അടക്കും. അതുകൊണ്ട് പിന്ന വല്ലാതങ്ങട് കയറൂല തോണ അത് ക്കൂടെ വല്ലാത കയറുന്നില്ല. പക്ഷെ വാ തില് മുൻപത്തിയും ജനലൊക്ക തൊറന്നിട്ട് പെട്ടെന്ന് കേറാണ്.
ആഹ്, ഞാനും ജനല് തൊറക്കാറേ ഇല്ല. വാതിലും ഇല്ല. പക്ഷെ ങ്കിലേ വാതില് നമ്മള് തൊറക്കേം അടക്കേം ചെയ്യണം. ഇല്ലെങ്കില് ഇപ്പം വാതില് തൊറക്കാനും അട ക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാ.
മഴ പെയ്തത് കൊണ്ട് ല്ലേ, അടയാനും അതാണ്. അത് ശരിയാ, മഴ പെയ്തിട്ടുണ്ടെങ്കി ഏത് വാതിലും, വന്ന് അടക്കാൻ ഭയങ്കര ബുദ്ധിമു ട്ടാ ഭയങ്കരങ്ങട്ട് ഇതായിട്ട് ഇങ്ങനെ എന്താണത് അങ്ങനെ.
ചൂട് സമയത്ത് അവിട നിന്ന് വെറുതെ കാല് കൊണ്ടൊന്ന് തള്ളിയാ മതി. എവിട കേക്കാ സൗണ്ട്.
അതാണ്. മഴ പെയ്തിട്ടുണ്ടെങ്കിലോ, അതട ടക്കനെറ്റെ കഴിയൂല്ല. ശരി, വേറെ വീട് എടുത്ത് താമസ അത് വാടക
ഞങ്ങൾ വേ, ഞങ്ങൾ വേറെ വീടെട്ടുത്ത് താമസിക്കുന്നതാ. മാറി സപ്പറേറ്റ്. കടായിട്ട് താമസിക്കുന്നത്.
എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടാ വീടിന്റെ.
ആഹ്, എല്ലാം കഴിഞ്ഞു.
ഭർത്താവ് എടുത്ത താണോ? അതോ നിങ്ങള് എടുത്ത താണോ?
ആഹ്, ഞാൻ ഇല്ലാ ബ ബാ ഹസ്ബൻഡ എടുത്തതാണ് വീട്.
അടുത്താണ്, സ്ഥലം വാങ്ങിട്ട് എടുത്തതാണോ?
ആഹ്, ചെറിയൊരു ആറ് സെന്റ് അത്രേള്ളു അത്തെ ചെറുതായിട്ട്. മേടിച്ചതാ.
ആഹ്, അവന അവന് യൊ സ്വന്തമായിട്ട് ഇണ്ടായിട്ട് അതൊരു വേറൊരു
അത് തന്നെ, ആഹ് അവിടെ വീട്ടില അവിടെ ആകുമ്പം വല്ല്യ ഇതൊക്കെ പ്രശ്നങ്ങള്. ഒക്കെയാ, അവിടെ വീട്ടിലെ, അവിടെ വേറൊട അനിയനും കൂടെ ഉണ്ട്. അപ്പ രണ്ടാമ്പിള്ളേര്. അവര് രണ്ടാണുങ്ങളാണ്. അപ്പ താമസിക്കാനൊന്നും പറ്റത്തില്ല ന്നും പറഞ് എപ്പഴും ചേട്ടനായിട്ട് ശുണ്ഠി
ചെലര് ഭയങ്കര ഇതയ്ക്കാരം ചിലര് നല്ല
സാ സാധാരണ ചിലര് അമ്മായിയമ്മ മരുമോളോടാ പോരെടുക്കണ്ടെ ഇത് മോൻ സ്വന്തം മോനോട് തന്നെ പോരാ
ഹാഹ് അങ്ങനെ ആവുമ്പോ പിന്നെ ബുദ്ധിമുട്ട് തന്നെയാണ്
ആഹ് അങ്ങനെ എന്താ പറയ അങ്ങനെ എന്നെയും കൊണ്ട് പുറത്തു പോവാൻ പറ്റത്തില്ല ആഹ് അഹ് എന്ന് പറഞ്ഞാല് ആഹ് നേരത്തെന്ന് പറഞ്ഞാല് അവര് മോനെ കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും കറങ്ങിക്കൊണ്ടിരി
പിന്നെ എന്തിനാ കല്യാണം കഴിച്ച് കൊടുത്തത് കല്യാണം കഴിച്ച് കൊടുത്ത അങ്ങനെ തന്നെയല്ലേ
കൊണ്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തിന് അമ്മക്ക് ഭയങ്കര സുക്കേടായിരുന്നു മോനെ എങ്ങോട്ടും ഇല്ല ഇല്ല ഇല്ല
അതോണ്ടാണത്
അച്ഛന് മരിച്ചു പോയി അച്ഛൻ മരിച്ചു പോയീന്ന് പറഞ്ഞാ ഈ അമ്മ ഭയ ങ്കര ഇച്ചിരി ഇതാ അമ്മ അമ്മായമ്മ
അയഹ് എല്ലാടത്തും ഉണ്ട് അങ്ങനെ അഹ് എല്ല എല്ലോട്ത്തും ഉണ്ടാവും ന്ന ചെലോട്ത്തുണ്ടാവൂല്ല ചെലർക്ക്
ഇപ്പ ഇല്ല ആളിനോടാണ് ഭയം ആളിനെ കണ്ട കഴിഞ്ഞ് ഒപ്പം തുടങ്ങും എന്നുള്ളതാ
അതാണ് അത് ചെലെ
അവര് തമ്മില് എപ്പഴും വഴക്കായിരുന്ന് എപ്പഴും ഴൊക്കെ ഇടനില നിൽക്കാനേ എനിക്ക് നേരം ഉണ്ടായിരുന്നുള്ളു പിന്നവസാനം അമ്മ പറഞ്ഞു ഇവിടുന്ന് മാറി താമസി മറ്റ എന്നോട് പറഞ്ഞു എടീ ഇവനോട് പറഞ്ഞോണ്ട് ഇവിടന്ന് മാറി താമസിച്ചേക്കണേ ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല
ഇപ്പ അനിയനും ഭാര്യോ
അനിയൻ കല്യാണം കഴിച്ചിട്ടില്ല
കല്യാണം കഴിച്ചിട്ടില്ലല്ലേ അവനിനി കല്യാണം കഴിക്കുമ്പോ ഇത് പോലെ ആയിരിക്കോല്ലോ
ഏയ് അത് കല്ല്യാണോന്നും കഴിക്കത്തില്ല അതിന് തലക്ക് ഇച്ചിരി പ്രശ്നം ഉള്ളതാ അസു ആഹ് അസുഖണ്ട് ഉം മെന്റലി ഏഹ് ഏറ്റ ആസുഖാ മെൻ്റലി ഇഷ്യൂവാ പഠിച്ച് പഠിച്ച് പഠിച്ച് പഠിച്ച് പഠിച്ച് മെന്റൽ പ്രോബ്ലം ഉണ്ട് ആഹ് അപ്പൊ അതിന്റെ ആഹ് അത് ഭയങ്കര പഠിത്തം പഠിച്ച ചെർക്കനാ ഒരു പ്രേമം ഉണ്ടായിരുന്നു ആഹ്
കുട്ടായിട്ട് ഇങ്ങനെ ആയിപ്പോയതാണല്ലേ ചിലർ അങ്ങനെ ആവൂല്ലേ പഠിച്ചിട്ടുണ്ടെങ്കില്
ആഹ് പഠിച്ച്ട്ട് പഠിച്ച് പഠിച്ച് പഠിച്ച് ഇതായി പോവും അങ്ങ് അപ്പൊ അങ്ങനെ ആയി പോയതാ ആള് അപ്പൊ അതുകൊണ്ട് അതിനെ കല്യാണം ഒന്നും കഴപ്പിക്കാൻ പറ്റത്തില്ല ഇനി അപ്പൊ ഞങ്ങൾ അവിടെയങ്ങ് ഇതാ സ്ഥിരതാമസം ആക്കും എന്നുള്ള അമ്മയുടെ ഒരു വേവലാതി
അപ്പൊ നിങ്ങളെ ആട്ടി വിട്ടില്ലേ
ഉം ഓഹ് ഇവർക്ക് എന്നാലും ഇവിടെ വന്ന് താമസിക്കും കേട്ടോ അവിടെ മ റ്റേ മോനു ആയിട്ട് ഗുസ്തി പിടിച്ചിട്ട് ഇവിടെ വന്ന് എന്റെ കൂടെ വന്ന് താ താമസിക്കാറുണ്ട് ആഹ് ഉണ്ട് ഉണ്ട്
ട്ടുണ്ട് വാതിലൊക്കെ ചവിട്ടി പൊളിക്ക്ണ്ട്
കേൾക്കുന്ന് ഇവിടെ വരെ കേക്കാ സൗണ്ട്
ആഹ് എന്ത് ചെറിയ മോള് വന്നിട്ടുണ്ട് അവള് വെള്ളംകുപ്പിയൊക്കെ ഇന്നലെ സ്കൂൾ ട്ട്പോന്ന് ഇന്ന്പ്പ പുതിയ കൊണ്ടന്ന്
ഇനിയിപ്പ എന്തേലും ഉണ്ടാക്കി കൊടുക്കണ അല്ലേ കുട്ടിക്ക്
ആഹ് പാലകിട്ടിന്നന്ന് ല്ലേ കുടിചൂടെയിന്നോ കുടിക്കൂടായിന്ന പാൽ ചായക്ക് വരാനാ ചായക്ക് ടെ ഫ്രിഡ്ജില് പാലുണ്ടല്ലോ ചൂട് പാലാഷ്ടം ചൂട്പാല എന്നാ
അഹ് കൊണ്ടുവന്നോ പാല് ഈ കൊണ്ടുവന്നോ
ആ പാൽ കൊണ്ട് പോന്ന് കുടിക്കൂല സ്കൂളിന്ന്
ആഹ്ഹാ ഹാ
ഓൾക്കെന്താ ഇഷ്ടാറിയോ ഫ്രിഡ്ജിൽ നമ്മളെ തണുത്ത പാലില്ലേ. പാക്കിലുള്ള പാൽ അതുപോലെ കുടിക്കും
ആ അത് ഒരു സൈസ് പാല് മേടിക്കാൻ കിട്ടുന്നു അത് കുടിക്കുന്ന പാലാന്ന് തോന്നുന്നുണ്ട്
ഏ എന്താറിയില്ല അവൾക്കതേ പറ്റുള്ളു ഈ ചൂടുള്ള പാൽ ഇഷ്ടല്ല ചായൊക്കെ പാർന്നിട്ട് കുടിക്കന്നല്ലാതെ ചായലൊക്കെ പാർന്ന് കുടി ഒക്കെ ന്നല്ലാതെ ഇങ്ങനെ കുടിക്ക ഭയങ്കരമടിയാ
പച്ചപ്പാൽ എടുത്ത് കുടിച്ചോളൂ
പച്ചപ്പാൽ എടുത്തു പച്ചപ്പാൽ ഫ്രിഡ്ജിൽന്ന തണുത്ത പാലുണ്ടല്ലോ ആ പേക്കോടൊക്കെ ങ്ങനെ വായിക്ക പാർന്നട്ട് കുടിക്കും
ആഹ് അത് ഈ പിന്നെ മറ്റേ പാക്കറ്റല്ലേ ഈ മുപ്പത് രൂപയുടെ പാക്കറ്റ്
ആഹ് ആ പാക്കറ്റ്ന്നെ കേ ഞാൻ പറയാ കേടാണ് അത് അങ്ങനെ കുടിക്കേണ്ട എന്നൊക്കെ പറയണ്ട് എന്തൊക്കെ പറയാൻ പറ്റൂലല്ലോ എങ്ങനെയാണ് എന്നുള്ളത് പക്ഷെ ഇതുവരെ കൊയ്പ്പങ്ങളൊന്നും ഇല്ല അവ അവള് കുടിക്കും
ആഹ് അല്ല വേറെ സൈസ് പാല് കിട്ടും പായ്ക്കറ്റ് റ്റ് വേറൊരു സ പ പായാക്കറ്റ് ഉണ്ട് ആ പാക്കറ്റിലെ പാല് സാധാരണ കുടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ർ
കുടിക്കൂലെ
ആഹ് കവർ പാൽ എനിക്കറിയില്ല മറ്റെ പാൽ സാധാരണ കുടിക്ക
മറ്റേ ആഹ് മറ്റേ പേക്ക് പാലല്ലേ ഞാൻ അത് കൊണ്ടുവരലണ്ട് ഇവിടെ അൻപത് രൂപന്റെ
ആഹാ ആ പായ്ക്കറ്റ് പാല് കുടിക്കും
ഇവിടെ ചായൽ വെള്ളം കുടിക്കാതെ വന്നത് പാലും കൊണ്ട് അവടെ കുപ്പിയില് ആഹ് കഫ് കെട്ട്ഒന്നുല്ല നല്ല സ്കൂളിൽ കിട്ട്ന്ന നല്ല പാലാണല്ലോ മുട്ടന്നലെ മുട്ട ഇന്ന് രാവിലെ ഞാന് പാത്രം നോക്കിയപ്പോഴാണ് മുട്ട കണ്ടത് അതിൽ പാത്രത്തില് ഒള്ളത് ഞാൻ ഒഴിവാക്കി ഇന്നലെ കണ്ടക്കള നമ്മുക്കാ കഴിക്കേനി അതൊന്നും കഴിക്കൂലേ ഭയങ്കര മടിയാ കഴിക്കാനൊക്കെ
ആഹ് ഹ ഹ
ഓർക് നൂഡിൽ നൂഡിൽസ്
ആ നൂഡിൽസ് പിള്ളേരുടെ ഒരു ഹോബിയ നൂഡിൽസ്
ണ്ടായിട്ടെക്ക്ത് പൊടിയന്നും ഇടൻ പാടില്ല അച്ചക് പ അതേ പൊടിയൊന്നും ഇടാതെ അതുപോലെ പിയിഞ്ഞടുക്ക എന്നിട്ട് കൊടുക്ക ന്നിട്ട് ആ വെള്ളത്തോട്ക്കെ കഴിക്കാ അല്ല കഞ്ഞി മോഡലാക്കിട്ട് കഴി ഇങ്ങനെ കോരി കോരി തിന്നണ ഭയങ്കര ഇഷ് ട്ട
ആഹ് ഹാ ഹാ
അത് ഭയങ്കര ഇഷ്ടാ. അങ്ങൻത്തെക്കെ ഓരൊ താ പിന്നെ ബിരിയാണി പറ്റൂലാ. മന്ത്യേ പറ്റുള്ളൂ. ബിരിയാണിയൊക്കെ എവ്ട് ക്ക് പോ ആഹ് സാമ്പാറും ചോറും ഭയങ്കരഇഷ്ടാ.
ആഹ് ആഹ്
സാമ്പാറായാ മതി.
ആഹ് ആഹ്. ആഹ് മീ മീനൊന്നും കഴിക്കില്ലെ?
ല്ല മീന് കഴിക്കാൻ മടിയാ. ചിക്കനൊക്കെ പൊ ഏഹ് പൊ വർത്ത് ട്ട്ണ്ടെങ്കിലെ കഴിക്കൊള്ളു.
ആഹ്
മേല് കെയ്ക്യാളാ റിസൊ
കുറുമ്പിയാണ് അപ്പൊ സത്യം പറഞ്ഞാല്
ആഹ് കുറുമ്പിയാണ്.
ഇനി എങ്ങനെ ട്യൂഷന് പോവൊ. അതോ? കൊറച്ചു നേരൊക്കെ വിശ്രമിച്ചിട്ട് ഉം.
ഇഞ്ഞ് വീട്ടില്. ഇഞ്ഞിപ്പ ര രാവിലെ മദ്രാസ‌ൻണ്ടാവും. രാവിലെ ഏഴര ഏഴരാവ്മ്പം മദ്രസ് രാവിലെ പോവാ. പിന്നെ അത് കഴിഞ്ഞ് സ്കൂൾക്ക് പോവും. ഇന്ന് നിപ്പം ന്ന് വെള്ളിയാഴ്ചെ നാളെം മറ്റന്നാളും സ്... സ്കൂൾ ണ്ടാവൂലല്ലൊ. ശനിം ഞായറും അല്ലെ. മദ്രസ് മാത്രെ ണ്ടാവൊള്ളു. അത് പർഞ്ഞപ്പം ഇവടെ ചാടി ക്കളിക്കാ.
വേറെ ആരുവില്ലല്ലൊ ക വ വഴക്ക്‌ ണ്ടാക്കാനായിട്ട് അല്ലേ.
ആഹ് അവളാണ് ചെറിയ കുട്ടി. ഇഞ്ഞി മറ്റോല് ഒരാള് ഒമ്പതിലു ഒരാള് എ ഏയ്‌ എട്ടിലും അല്ല ഒരാള് പത്തിലും ഒരാള് എട്ടിലും ആണ്.
എട്ടിലുമാണ്.
അവര് വന്നാ ഇഞ്ഞി അംങ്കേക്കാരം മൊബൈൽന്. അവര് വന്നാ അംങ്കേക്കാരം മൊബൈൽ ന്. അപ്പൊ വളെ വേഗം ടി വി മെക്കണ്ടാക്കും. മറ്റൊ ഓലെ കാർട്ടൂൺ പരിപാടിയ ക്കണ്ട് കുത്തർക്കും. അപ്പൊ ഓര് വെല്ല മൊബൈല് വാങ്ങി കൈക്കലാക്കിട്ട് ഓര് രണ്ടാളും അട്ത്തിര്ന്നങ്ങനെ കണ്ടിരിക്കും.
ആഹ്.
അതവള് വരാ. അല്ലെങ്കി ഓളെ കയ്യില്‌ കൊത്തിപർച്ച് വാങ്ങും. അത് അവരെ സമയാന്നും പർഞ്ഞാണ്ടെ. അതാണ് ഇവട്ത്തെ അങ്കം. ആകെ ഒര് ബൈലല്ലെ ഒള്ളു. രണ്ട് മൊബൈല്ണ്ട്. ഒന്ന് ഇപ്പാൻ്റെ മൊബൈലാണെ.
ആഹ്. ഞ് പ്പൊ ഹോം വർക്കൊക്കെ ചെയ്യാനില്ലെ മോളെ ഇനി അതൊക്കെ ചെയ്യണം.
ഹോംവർക്കൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാ.
ആഹ്
ഹോംവർക്ക്, ഡൈറി ഒ ക്കെണ്ടാവും. ഒക്കെ രാവിലെ ഇര്ന്ന്ട്ട് ഞാന് ഈ സ്കൂൾക്ക് പോണ സമയത്ത് ഇര്ന്ന്ട്ട് എഴ്തിപ്പിക്കണം. രാത്രി അയിന് ഒന്നാമത് മദ്രസ് ള്ള തോറും മദ്രസ്ക്ക് എഴ്താന്നുണ്ടാവും.
ആഹ്
മദ്രസ്ത്തെ എഴ്താണ്ടാവല്ലൊ
ആഹ് അഹ് അഹ്
മദ്രസ്, സ്കൂളൊക്കെ പാടായിട്ട് നല്ല എഴത്ത്. ഒരുപാട് എഴ്താനുണ്ടാവും.
എഴ്താനുണ്ടാവും. കുട്ടികൾക്ക് കയ്യും വേദനിക്കും. അത് അവരെ എഴ്തത്തൂല്ലാ.
അവള് പറയും സ്കൂൾന്ന്‌ എഴ്തി, എഴ്തി എഴ്തി, എഴ്തി ഞാം മട്ത്ത് അറിയും. ഇഞ്ഞി വീട്ട്ന്ന് എഴ്തണംന്നൊക്കെ പറയും.
അക്ഷരവൊക്കെ അറിയാവൊ? അക്ഷരവൊക്കെ തിട്ടവായിട്ട് അറിയാവൊ. എല്ലാം അറിയൊ?
അതൊക്കെ. ന്നാ അയ്ക്കോട്ടെ പിന്നെ വിളിക്കട്ടൊ.
ആഹ് ശെരി ഓ